കേക്ക
ആഹ് കേൾക്കുന്നുണ്ട് എവിടെയാണ് വീട്ടിലാണോ
ആഹ് വീട്ടില സുഖായിരിക്കണു
സുഖായിരിക്കുന്നുല്ലേ എങ്ങനെ പോകുന്നു കാലാവസ്ഥൊക്കെ
ഇന്ന് മഴയൊന്നുമല്ല അങ്ങനെ പോണു
അങ്ങനെയൊക്കണ് ആഹ് അതുകൊണ്ടിപ്പോ ഉണങ്ങിയതൊക്കെ ഒക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ അല്ല നിറഞ്ഞതൊക്കെ ഒന്ന് പുറത്തോട്ട് കിട്ടാണ്ട് ഉണക്കാനായല്ലോ അല്ലെ
ആഹ് ഓണക്കാർക്കെ പറ്റും യൂണിഫോമ ഒക്കെ പുറത്തിട്ടേക്കാണ് അങ്ങനെ
ഉം മഴയാണോ വെയിലാണോ കൂടുതൽ ഇഷ്ടത്താണ്
എനിക്ക് തണു മ മഞ്
മഞ്ഞിലെ ആഹ് രസണ മഞ്ഞ് കോട മൂടി കിടക്കുന്നൊക്കെ കാണാൻ എന്ത് രസ അറിയോ ഞാനിപ്പോ ഇപ്പ ഇവിടെ അടുത്തന്ന രണ്ടു ദിവസായി ഒരു വീഡിയോ കണ്ടിട്ടുള്ളു മിനിയൂട്ടീത്തെ കാണാൻ ഒരു അഞ്ചര ടൈമിലുള്ള അവിടത്തെ എന്ത് ഭംഗിയാന്നറിയോ കാണാന്
ഇവിടെ ഇങ്ങനെ കോട കയറി കാണാം നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴേ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടാണ്
ആഹ് ചെയ അത് നമ്മള് എന്നും ഇങ്ങനെ കാണണവർക്ക് ചെലപ്പോ അത്ര വല്യ ഇഷ ടാ ഒന്നും ഇണ്ടാവില്ല പക്ഷെ കാണാത്തവരിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്
ആഹ് ഇങ്ങനെ മേളീനിങ്ങനെ താഴെ നിങ്ങെ പൊന്തി പൊന്തി പഞ്ഞിക്കെട്ട് പോലെ വരുന്ന ഞാ എന്റെ വീട്ടിൽ അവിടൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഹസ്ബന്ഡറിന്റെടെ വീട്ട് വന്നപ്പോഴ എങ്ങനൊക്കെ കണ്ടണെ അപ്പ എനിക്ക് ഭയങ്കര ഇഷ്ട
ആണോ ഇഷ്ട എനിക്കും ഭയങ്കരഷ ആഹ് സമയത്ത് അവിടെക്കെ ഒന്ന് പോകാനോ നമ്മള നിങ്ങള്ൾ വിട്ടന്ന് നോക്കിട്ടാണോ അങ്ങനെ കാണല് എങ്ങനെയാണ്
ട്ട കാണാം നമ്മള നമ്മുടെ വീട്ൽന്നാ മലകള് കാണാം മലേലോട്ട് ഇങ്ങനെ പൊന്തി പൊന്തി പൊന്തി വരുന്ന കാണാം
ആണോ ആ അങ്ങനെയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാൻ അതേപോലെ തന്നെ വയനാട് ഉണ്ടല്ലോ അതേപോലെ തന്നെ വേറെ തൊക്കോ സ്ഥലങ്ങൾ കുറേ സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ കോ കോട മഞ്ഞ അതേപോലെ തന്നെ ഇവിടെ എന്താണ് അങ്ങോട്ട് പറയാം അഏ ഉ മൂന്നാറ് അതേപോലെ തന്നെ വേറെയുണ്ടല്ലോ കൊടൈക്കനാല്
കോടേകനാല്
കൊടൈക്കനാൽ പോയിട്ടുണ്ടില്ലേ ഞാാനീ പോയിട്ടില്ല അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ ഇതില് കണ്ടിട്ടുണ്ട് പോയവര് പറഞ്ഞിട്ടുണ്ട് നല്ല രസ കാണാനൂംനൊക്കെ ന്നൊക്കെ ക്കെ കോടഞ്ഞ ആ സമയത്ത് പോകണം അപ്പ അതി അപ്പളാണ് അവിടത്തെ ഭംഗി ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയലുണ്ട്
ആഹ ഞാനൊരു പ്രാസം ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ടൂറ് പോയിരുന്നു അപ്പൊ അങ്ങനെ പോയിട്ടുണ്ട്
എവിടന്നാണ് ടൂർ പോയത്
ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നേും
ആഹ് ആഹ് ആഹ ആഹ അങ്ങനെ ഹോസ്പിറ്റലന്നല്ലേ ടൂറ് പോയിട്ടുണ്ടാവൂലേ ആ അങ്ങനെ അങ്ങനൊക്കെ കൂടുതലും പോവുള്ളൂ ഞമ്മളിപ്പോൊ ഹി വീട്ടിൽന്നൊക്കെ എപളെങ്കിലും ആഹ സ്കൂള് പഠിച്ച കാലത്ത് അതേപോലെ തന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ട ഇനി ഉമ്മ വിടൂല ടൂർ പോവാനൊന്നും ഉമ്മ പറയും പോവണ്ട ഒറ്റക്കാണ് ആരും നോക്കാനുണ്ടാവണ്ടാവൂല എനിക്കാണെങ്കിലോ കൂടുതൽ ഈ ബസിലോക്കിങ്ങനെ ഈ ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്താൽ ഇങ്ങന ത്തി തലവേദന അങ്ങനെയൊക്കെ വരും
ആഹ ആഹ ആഹ
അപ്പം പിന്നെന്ത ചെയ്യും ആ ഞാൻെന്ത് ചെയ്യും എന്താണ് ഇമ്മ ഇോട് പറയുമ്പോ അമ്മ പറയും എന്താണ് ഈ പോവണ്ട എന്താണ് ഓരൊക്കെ എന്താ അ ഓരോ കാര്യം നോക്കയുള്ളൂ അതേപോലെ തന്നെ ഈ എൻന്റെ എന്താ അന്നെ ആരും നോക്കാനൊക്കെ ഉണ്ടാവൂല എന്നൊക്കെ പറയും അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്താണ് ഇപ്പഴൊന്നും പോവണ്ട കല്യാണം കഴിഞ്ഞാ പോവാന്ന് പറയും
ആഹ് ആഹ് പിന്നെ പണ്ട് നമ്മള ആരെയും അങ്ങനെ ടൂറൊന്നും വിടത്തില്ലാരുന്നല്ലോ ഇപ്പൊ കുട്ടികള് പറയുമ്പഴ്ത്തേക്കും പോകുല്ലോ
പണ്ട് അതിനുള്ള ഇതും ഉണ്ടാവൂല്ലേനി നമ്മളടുത്ത് പൈസ ഇണ്ടാവൂലേനി പണ്ട് പോവാന് സാമ്പ വകായിട്ട് വളരെെയധികം ബുദ്ധിമുട്ടല്ലേ ഇനി പണ്ടൊക്കെ ഇപ്പോളൊക്കെല്ലേ എല്ലാരുടുത്തും ഇപ്പ എല്ലാരും പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ജോലി പോവലും രണ്ട് ഒരു വീട്ടിൽന്ന് തന്നെ നാല് പേരും രണ്ടു പേരൊക്കെ ജോലിക്കൊക്കെ പോവല് പണ്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നല്ലോ
ആണുങ്ങള് മാത്രം ജോലിക്ക് പോം പെണ്ണുങ്ങള് വീട്ടി ഇരിക്കും
ത്തക്കന്നെ വിടൂലായിരുന്നു അങ്ങനെ ഇപ്പ അങ്ങനെൊന്നും ഇല്ലല്ലോ ഇപ്പൊ സന്ത നമ്മക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെയാണ് കൂടുതലും ഇപ്പോൾ ഒരുപാട് എത്രയേ കു കുട്ടികള് ഇപ്പോ കല്യാണം തന്നെ കൈ വേണ്ടാന്ന് വെക്കുന്നുണ്ട് അറയും സ്വന്തം കാലിൽ നിക്കാൻ കഴിയണൊണ്ട് ഇന്നെ നോക്കാ എന്നെ ആശ്രയിക്കാൻ വേറെ ആരും വേണ്ട ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞാണ്ട് എത്ര പേരാണ് നിക്കണതെന്ന് അറിയോ കാരണം അവര്ക്ക് ഇനി വേറെ ആവശ്യല്ല ഒരാൾ ആവശ്യല്ല കാരണം അവൽക്ക് അവര്ക്ക് ആവശ്യള്ള അവര്ക്ക് ജോലി കി ഇണ്ട് ഏഹ് ആവശ്യത്തിന് പണം കിട്ടുന്നുണ്ട് ഇതൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരാവശ്യം ഇല്ല അങ്ങനെ പറഞ്ഞാണ്ട് എത്രയോ ആൾക്കാര്ണ്ട് അറിയോ ഇങ്ങനെ നിക്ക്ന്നത് ഇപ്പൊ ഇപ്പൊ എല്ലാർക്കും ജോലിയാണ് പ്രാധാന്യം
എന്റെ ഹസ്ബൻ്റിന് അനിയന്മാര് രണ്ടു പേരുണ്ട് അവരും കല്യാണം കഴിച്ചിട്ടില്ല അവരോട് കല്യാണം കഴിക്കാൻ പറയുമ്പ കല്യാണം കഴിച്ചാ ഭയങ്കര
ഹലോ ഹലോ ഹലോ
ഹലോ
ആ കേൾക്കുന്നോ എന്തേരു ഇ ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു എന്താവോ റേഞ്ച് പ്രോബ്ലം ആണോ എന്തോ അറിയില്ല ആ ആ റേഞ്ച് പോണതോ ആഹ് പോവുന്നതാവൂലേ ആഹ് എന്താണ് ഇങ്ങട്ട് കല്യാണം കഴിച്ചിട്ടില്ലല്ലേ
അനിയന്മാരൊന്നും കല്യാണം കഴിച്ചിട്ടി പിന്നെ ചെലവാന്നും പറഞ്ഞിട്ട്
ആഹ് അങ്ങനെ തന്നെയാണ് ഇപ്പൊ ചെലവാണ് ഇ അതേപോലെ തന്നെ ഞങ്ങള അവിടെ തന്നെ ഇണ്ട് ഒരാള് ആള്ക്ക് കല്യാണം കഴിക്കാനുള്ള വയസ്സിലേറെയിരുന്നാല് മുപ്പത് വയസ്സ് കഴിഞ്ഞാണ് എന്നിട്ടും കല്യാണം വേ കല്യാണം വേണ്ടാന്ന് അറഞ്ഞ് നിക്കാണ് എന്താ കാരണംന്ന് ച്ച ഒന്നും പറയുന്നുല്ല എനിക്ക് കല്യാണം വേണ്ട എന്നാലോ ഏഹ് ഓര് അനിയന്മാര് ഓരോ ഉം പെങ്ങമാര് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടാണ് എന്നിട്ട് ഇവര് പറയോ ഞങ്ങക്ക് കുട്ടിയൊന്നും വേണ്ടേ എന്താണ് ഒരു ജീവിതം വേണ്ടേ അങ്ങനെയൊക്കെ ചോയ്ക്കോ വറട്ടെ എനിക്ക് വേണ്ട എന്റെ പെങ്ങമാരെ കുട്ടികള് ഇണ്ടല്ലോന്നൊക്കെ പറയൂം
ആഹ്
അങ്ങനെയാണ് ഇപ്പ അത് അധി ആൾക്കാർ എന്താ കല്ല ഇപ്പ പെൺകുട്ടികൾെ എത്ര ആൾക്കാ ഉണ്ടും പഠ ഠിച്ചിട്ട് ഞങ്ങൾക്ക് പഠിച്ചിട്ട് കല്യാണം മതി എന്നെല്ലാം പറയുന്ന ത്ര ആൾക്കാരുണ്ട് ജോലി കിട്ടിയിട്ട് കല്യാണം മതി പഠിച്ചിട്ട് കല്യാണം മതി ഇങ്ങനെ പറയുന്ന കൊറെ ആൾക്കാരുണ്ട് അപ്പം
എഹെ
പണ്ടത്തെ പോലെ പതിനെട്ട് വയസ് കഴിഞ്ഞ ആയല് ഇപാരും കല്യാണം കഴിക്കുന്നില്ലല്ലോ. നമ്മളൊക്കെ പതിനെട്ട് വയസ്സ പൂടിച്ച് കെട്ടിക്കാ ചെയ്യാ നമ്മളൊ രു ഇത് ചോയി ക്കന്നെല്ല താല്പര്യം ണ്ടോ കല്യാണത്തിന് ഇങ്ങനെ ചോദിക്കന്നല്ല അങ്ങോട്ട് കെട്ടി കെട്ടിക്ക ഏഹ് പക്ഷെ ഇപ്പം ആഹ്
കുട്ട്യേന്ന് കണ്ട അപ്പൊ കെട്ടിക്കുക
ആഹ് അപ്പൊ കേെട്ടിക്ക നമ്മളെ താഴെണ്ടാവു എന്താണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറയാ അവർ ക്ക് എന്തണ് ഇന്ന നെക്സ്റ്റ് രണ്ടാമത് ഇനിപ്പോ അവരും വേരന്നെല്ലേ വരിക് വരിക് അതുകൊണ്ട് എന്താണ് ആൾക്കാര് പിന്നെ എല്ലാത്തും ഒരുമിച്ച് നടത്താനൊന്നും കയൂല്ലോ ല്ലേ ആൾക്കാര് പറിച്ചിലും തുടങ്ങും അങ്ങനെയൊക്കെ പറഞ്ഞണ്ട് ഇപ്പൊന്നും ഇപ്പം താഴെ അതേപോലെ തന്നെ വൈക്ക് വൈ താഴ ഉള്ള കുട്ട ട്ട്യേളെ വരെ അവരും ഇരുപത്തൊന്ന്, ഇരുപത്തിരണ്ട്, ഇരുപത്തിമൂന്ന് വയസ്സൊന്നുംആവാതെപ്പോ ആരും കല്യാണം കഴിക്കുന്നില്ല കുട്ട്യേള് റ്റെ സമ്മിയിക്കുല്ല ഇപ്പൊ കുട്ടികള കുട്ടികളെ കയ്യിലാണ് എങ്ങനെയാണ് ന്നുള്ളതൊക്കെ അങ്ങനെയാണ് പിന്നെ ഭക്ഷണൊക്കെ ആയോ
ആഹ് ഭക്ഷണോക്കായി
എന്താ ഭക്ഷണം ഇന്ന്
രാവിലെ ഞാൻ പുട്ട്ണ്ടാക്കി പിന്നെ ചോറണ്ട്. ആഹ് മോന്റെ സ്കൂളി കൊണ്ടോണയിരുന്നു അപ്പൊ ചോറണ്ടാക്കി കൂർക്ക, സാമ്പാർ
ആ ആ കൂർ ആഹ് കൂർക്ക, സാമ്പാർ, മീൻ വറുത്തതിലെ ഞങ്ങള അവിടെ അതേപോലെ തന്നെ രാവിലക്കത്ത് ചായ കുടിച്ച് പുട്ടായിരുന്നു. പുട്ടും ചെറുപയറും കറിയുആയിരുന്നു രാവിലെ ചായക്. അത് കുടിച്ച് കൊറച് നേരയിട്ടുള്ളൂ കുടിച്ചിട്ട് ഇനിയിപ്പം കുട്ടികളെ സ്കൂള് പറഞ്ഞയ്ക്കാനുള്ള ധൃതിയിലാണ് പിന്നെ അതേപോലെ തന്നെ അവർക്ക് പിന്നെ ചോറൊന്നും വേണ്ട ചോറൊക്കെ അവിടന്ന് കിട്ടണത കൊണ്ട് കൊഴപ്പില്ലേ രാവിലെ ചോറൊന്ന ആകണ്ടിയ ആവശ്യന്നുമല്ല
ആഹ് അപ്പൊ സ്കൂളിൽ പോകൻ ടൈം ആവുന്നേള്ളൂ
ആ ഇപ്പ സ്കൂള് പോവാന് ബസ് വരാനുള്ള ടൈം ഒക്കെ ആവുന്നുള്ളൂ അവ അവിടെ എപ്പഴാണ് അവിടുന്ന് ആ ആഹ് ഇവിടുന്ന് സ്കൂൾ ബസ് വരും അപ്പൊ ആ സ്കൂൾ ബസ് അവിടെ ഇവിടെ ഇ നേരം വൈകിട്ട് സ്കൂള് തുടങ്ങ പത്തര പത്ത് മുക്കാലൊക്കെ ആവും സ്കൂള് തുടങ്ങണമെങ്കിൽ അങ്ങനെയണ് അവിടെ നാലര നാലെ മുക്കാല് ആവും വിടണെങ്കില് നേരം നേര ആഹ് ആഹ് നേരം വെയകാണ്ടാണ് ഇവിടെ തുടങ്ങ നേരം നേരത്ത് നേരെ വൈകി തുടങ്ങും നേരെ വൈകിട്ട് വിടും അങ്ങനെയാണ് ഇവിടെണ്ടാവല്, പിന്നെ ഞങ്ങളവിടെ മേലെ ഹൈ സ്കുള് അത് പിന്നെ അതേപോലെ തന്നെ ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് മൂന്നേ മുക്കാൽന് വിടും അങ്ങനെയാണ് അവിടെ എങ്ങനെ മൂന്ന് ഒമ്പത് മണിക്കണോ തുടങ്ങല്
ആ ഒമ്പത് മണിക്ക് തുടങ്ങും മൂന്നേ മുക്കാലിന് വിടും
മൂന്നേമുക്കാലിനു വിടൂലേ ആഹ്
വെള്ളിയാഴ്ച മാത്രേ ഇച്ചിരി നേർത്തെ തൊടങ്ങൂ
ഇജ് ആഹ് നേർത്തെ തൊട്ങ്ങും അത് പള്ളി ഇണ്ടായോണ്ടില്ലേ പള്ളി ക്ക് പോവാന് ഇണ്ടായോണ്ട് എങ്ങനെ കുട്ടികൾ ഉച്ചക്ക് എങ്ങനെ ദൂരാണ് സ്കൂളൊ ക്കെങ്ങനെ വരാൻ കഴിയുന്നതാണ് ഭക്ഷണക്കെ എങ്ങനെ ആഹ് ആഹ് ഭക്ഷ ആഹ് ഭക്ഷണൊക്കെ ഇങ്ങനെ ഒ കൊണ്ടു പോവലോ ആവൂലേ എന്താ കൊടുത്തേയ്ക്കല് ചോറ് എന്തെങ്കിലും ഉപ്പേരി കറി എന്തെങ്കിലും വേണ്ടിവേരോ എങ്ങനെ പേരി എന്തെങ്കിലും അല്ലെങ്കിൽ തിന്ന്
പക്ഷെ മീ എർച്ചി ഉണ്ടായാലും മതി അല്ലെങ്കിൽ സോയാബീൻ വർത്തതേ കൊണ്ടോകൊള്ളൂ
ആഹ് ഇവിടെ അങ്ങനെ തന്നെ സോയാബി വർ വർത്തത് ഭയങ്കര ഇഷ്ടാണ് സോയഭി വർത്ത പക്ഷെ അത് ചെലോലൊക്കെ പറയും ചെലോലൊക്കെ പറയും അതു തിന്ന ഏഹ് ചെലോലൊക്കെ പറയും അത് തിന്നാൻ പറ്റൂലന്നൊക്കെ പറയൂ അതൊക്കെ ശെരിയാണോ ആവോ തിന്നാല് ക്ൻസർ വരും അങ്ങനെക്കെ പറഞ്ഞ് കേക്ക് നമ്മളോടൊ ഒരു കടക്കാരൻ വരെ പർഞ്ഞ് ഓര് വാങ്ങ്ന്ന് ഞങ്ങൾ ഇതേപോലെ തന്നെ സോയാബിൻ വാങ്ങുന്ന ആ കടക്കാരൻ പറഞ്ഞ് ഇവിടെ കേൻസർ കേൻ സറുണ്ടാവും ഇത് തിന്നാല്ന്നൊക്കെ പറയ്ണ്ടേ അന്ന അവര് വരെ പറഞ്ഞ് പക്ഷെ മക്കളോട് പർഞ്ഞ കേക്കൂലാന്നേ ആര് അതന്നെ വേണം സോയാബീന് ആ ഇവട്ത്തും മക് അങ്ങൻതന്നെ സോയാബി വെറും സോയാബി പിന്നെ സ്കൂള്ല് ഇണ്ടാകും അതേപോലെ തന്നെ ഇപ്പ പണ്ടത്തെ പോലൊന്നല്ലല്ലോ കറികളെല്ലാം ഇണ്ടാവല്ലോ
കൊടുക്കുന്നുണ്ടല്ലോ
ആഹ് എന്താന്ന അറിയിൂല ഞങ്ങളോട് കടക്കാരൻ പറഞ്ഞു ഇതേപോലെ തന്നെ പക്ഷെ അവര് പറഞ്ഞ് വിചാരിച്ച് ഇവിടെ വാങ്ങാതൊക്കെലില്ല കാരണം വൽക്ക് മക്കക്ക് അത് വേണം ഏ അവര് സോയാബീൻ മതി അല്ലെങ്കിൽ കോഴിമുട്ട പൊരിച്ച ത് അല്ലെങ്കിൽ സോയാബിൻ എന്നുപ്പോ സോയാബിൻ ന്നെ അങ്ങോട്ട് മാറ്റി മറിച്ചുആണ് കൊടു ക്കെല് നിങ്ങളും അങ്ങനെ തന്നെയ അല്ലേ കൊടുക്കല് ഇതേപോലെ തന്ന പയറ് ആഹ് പയർ ഉപ്പേരി അങ്ങൻത്തൊന്നും കേബേജ് ഉപ്പേരി അങ്ങൻത്തൊന്നും കൊണ്ടോകൂലേകാരംല്ലേ
ആഹ് അങ്ങൻത്തെന്നും കൊണ്ടാകത്തില്ല. മൊട്ടയും കൊണ്ടോകത്തില്ല പണ്ടൊക്കെ ചെറുപ്പത്തില് മൊട്ട കൊണ്ടോകാർന്നു ഇപ്പൊ അതും കൊണ്ടോകത്തില്ല
ആഹ് ഉണ്ടാവൂലല്ലേ ഇവടെ മു ട്ട കൊണ്ടു പോകും മുട്ടയും സോയാബിയാണ് അങ്ങട്ട് ങ്ങട്ടും മാറ്റിം മറിച്ചും കൊടുക്കലാണ് ഞാന് അല്ലെങ്കില് എന്തയ്യും അവരെന്തയ്യും ഒരു എന്നൊരു ഒന്നന്നെ ആകുമ്പോ അവർക്കും തന്നെ ചടക്കുല്ലോ ഇത്
ആഹ് ഇന്ന് പ്പ ഇന്നലെ വാങ്ങിയെച്ച ചിക്കൻ ഉണ്ടായിരുന്നു അതാ ക്കൊടുത്ത് വിട്ടേക്ക്ന്നേ
ആഹ് ആഹ് എന്നാ ആയിക്കോട്ടെ ട്ടോ ഞാൻ ശരി ഞാൻ വിളിക്കാ ട്ടോ
ഓക്കെ ഓക്കെ